ഹലോ
ഹലോ ആഹ്
ആഹ് എന്താ വിശേഷം ഏ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ഉം ഉം ആ ഇങ്ങനെയൊക്കെ അങ്ങ് പോണടാ
ആഹ്
പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും
ഏഹ്
സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യോന്ന് പറഞ്ഞ കേട്ട്
എല്ലാരും ചെയ്യും യൂട്യൂബില് നോക്കിയിട്ട് എന്തെങ്കിലും ഫുഡ് സ്പെഷ്യല് കണ്ടാ അത് അങ്ങനെ ഉണ്ടാക്കി നോക്കും എല്ലാതും ഉണ്ടാക്കി നോക്കും
ഇൻ ക്ക് ഫുഡ് ഇണ്ടാക്കാൻ നല്ല താൽപര്യാണ്
ആഹ്
എല്ലാതും ഉണ്ടാക്കാന് ഞങ്ങള് പുറത്ത് പോയി കഴിക്കുന്നത്തിനേക്കാൾ കൂടുതലും വീ വീടിലുണ്ടാക്കിയിട്ടാണ് കഴിക്കാറ്
ഉം ഉം എന്താണ് സ്പെഷ്യല്
സ്പെഷ്യൽ ഇണ്ടാക്ക മന്തി അങ്ങനെക്കെ ഒക്കെ മന്തി, ബ്രോസ്റ്റ് അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും
ഉം ഉ ശരിയായി വെക്കറുണ്ടോ
ആഹ ശരിയാവുന്നുണ്ട്
ഉം ഉം
മന്തിച്ചാല് പല യൂട്യൂബർമാരും പലെ മോഡലു ഉണ്ടാക്കുക അതെല്ലാ മോഡലു ഉണ്ടാക്ക വക്കും
ആ ആ എല്ലാത്തിനും വെറൈറ്റി ടേസ്റ്റ് ആണ്
ആ അതെ വെറൈറ്റി സ്റ്റേറ്റ് ചെലര് പറയണല് കൊറ കുറച്ചു സാധനങ്ങൾ മതി ചിലര് പറയണെല് കുറേ സാധനങ്ങള് രണ്ടും പലരും പലെ രുചി ചിലത് ഞമ്മള് ഹോട്ടലിൽ നിന്ന് കഴിക്കണതിന്റെ ഒരു ഫീല് വരും
ഏത
ആഹ് ആഹ്
അപ്പൊ എങ്ങനെയാ അത് ഉണ്ടാക്കുന്നത് ഇപ്പം ഉ ഏറ്റവും ഇഷ്ടമുള്ള ഒരു റെസിപ്പി പറഞ്ഞായിരുന്നെങ്കിൽഎനിക്കും കൂടെ ചെയ്യായിരുന്നു
മന്തി രസിപിയോ
ആഹ
മന്തി ഏ മന്തി മന്തിന്നെ ഉണ്ടാക്കാ എന്ന ചിക്കന് ഞമ്മള് എന്താ പറയാ പച്ചമുളകും പിന്നെ ചെ ചെറിയ ഉള്ളി തക്കാളി പിന്നെ മല്ലില വേപ്പിൻന്റെ ഇല ഒക്കെ ഇട്ടിട്ട് മസാലകളും ഇട്ടിട്ട് മിക്സിയുടെ ചാറില് ഞമ്മള് അരക്ക ഇങ്ങട്ട് കഴുകി വ ചിക്കൻന്റെ തേച്ച് പിടിപ്പിച്ച് നല്ല ചോ ആ ചോന്താതില്ലേ
ആഹ ആ
അതും വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജില് റെസിപ്പി ചെയ്യാൻ വെക്കും
എത ഉ
അത് നല്ല മസാലകളൊക്കെ, പൊടിച്ചു കുറേ നേരം മസാല പുരട്ടി വെച്ച മസാല പിടിക്കുവല്ലോ
ഉം ഉം
ആ പിന്നെ എന്താണ് എന്നിട്ട് പിന്നെ ഞമ്മള് ആ കുക്കറിലാണ് ഇഷ്ടം കുക്കറിൽ തന്നെ വെക്ക ക്ക അധികം കുറച്ച് വെച്ചാൽ മതിയല്ലോ അപ്പൊ കുക്കറില വെക്ക അടുപ്പത്തൊക്കെ വെച്ണ്ടാവുമ്പോതിന് പാത്രത്തിന് കരി വരുമ്പോഴത്തിന് ഉ ആകെ കൊറച്ച് സാധനള്ളും ഉണ്ടാവ നമ്മള് കൊറച്ച് ആളാവുമ്പോ അങ്ങനെയല്ലേ
ആ ആ ആ കുക്കറിൽ നല്ല പരിവത്തി കിട്ടുവോ
ആ കിട്ടുവേ ഇല്ലല്ല ഞമ്മളാ കുക്കറില് പിന്നെ എന്താണ് ഇച്ചിരി ആഹ തന്നെ സൺഫ്ലവർ എണ്ണൊക്കെ തേച്ചിട്ടല്ലേ ആ എണ്ണയും വെച്ചിട്ട്
ഉം ഉംം
ഇങ്ങോട്ട് ഒന്ന് രണ്ട് വിസിൽ അടിപ്പിക്ക എന്നിട്ട് കുക്കറില് എന്നിട്ട് വിസിലടിപ് ച്ചന് ശേഷം ആവിക്കെ പോയന് ശേഷം അതിൽന്ന് എടുത്തിട്ട് നമ്മള് നോൺ സ്റ്റിക്കിന്റെ ചട്ടീൽ വെച്ചിട്ട് നമ്മള് അപ്പറംപ്പുറം ഇങ്ങനെ മറിച്ചിട്ടിട്ട്ങ്ങനെ ശവർമ്മ പോലെ ആക്കൂലേ
ഉം ഉം ഉം
ആഹ് അങ്ങനെ ആക്ക പിന്നെ കുക്കർലന്നെ വെള്ളം വെച്ചിട്ടയ്ക്ക് എന്താ പട്ട, കറാമ്പൂവ് ഒക്കെ ഇട്ടയ്ന് ശേഷം പിന്നെ ഈ കുതിർത്തി വെച്ച അരിം ഇട്ട്ട്ട് ഒരു വിസില് അടിച്ചിട്ട് പിന്നെ അങ്ങട്ട് നിർത്ത
ഉം ഉം ഉം
ഇന്നട്ട് പിന്നെ ഈ ചിക്കനയ്മേ ചിക്കന് എടുത്ത് എന്താണ് ഫ്രൈ ആയെന് ശെ ചിക്കനും ആഹ് അരിന്റെ മോൾള്ള് വെച്ചിട്ട് കുക്കറ് ചെറി അതായിട്ട് ഒരു അഞ്ച മിന്റും കൂടെ കത്തിച്ചിട്ട് ഗ്യാസില് വെക്ക
ആഹ് വിസില് വെക്കണോ അപ്പോ
അപ്പൊ വിസില് വാണ്ട ഒര് അഞ്ച മിന്റ് ഈ എർച്ചി അയ്ല് ഇങ്ങട്ട് ത് സെറ്റാവാൻ മാണ്ടിട്ട്
അപ്പ ഈ ആവോല്ലേ എനിക്ക് ഭയങ്കര പേടിയാ അത് കൊഴഞ് പോകോ ഞാൻ അങ്ങനെ അത് ണ്ടാക്കാറില്ല കുക്കർല്
ഞാൻ കുക്കർലാ ബിരിയാണി ഒക്കെ കുക്കർലന്നെ ഞാൻ വെക്ക
ആഹ്
നമ്മള് കോർച്ച് ഈ നമ്മള് ഈ അരി അരിയിൽടെ വെള്ളം ഇണ്ടാവൂല അപ്പൊ അതിക്ക് എണ്ണ പാരുലെ മന്തി വെക്കുമ്പോ നമ്മള് എണ്ണ വെള്ളത്തേക്ക് പാരന്നു പിന്നെ എന്താ പറയാ
അരിപ്പയാ
ആഹ് അല്ല നമ്മളിപ്പ ഈ അരിന്റെ വെള്ളത്ത്ക്ക് നമ്മള് എണ്ണ പാര്ല്ല അപ്പൊ ഈ അരി കോയന്താണ് കോയൂല
ഓ ഓ അപ്പ നമ്മള് ഈ ഒരു നാഴിക്ക് അത് അങ്ങനെ കണക്കുണ്ടാ
ആഹ് കണക്ക്ണ്ട് ഒരു നായ്ക്ക് രണ്ട് ക്ലാസ് വെള്ളം അപ്പൊ ഞമ്മള് ഒരു ക്ലാസിലാണോ അരി ഇട്ക്ണ വെച്ചാ ആഹ് ക്ലാസ്സ് തന്നെ രണ്ട് ക്ലാസ്
ല ഇന്നട്ട് ഒര് വിസില് അടിക്കണം അല്ലേ
ആഹ് ഒരു വിസില്
അപ്പം കറക്റ്റ്ന് വേവൂലെ
ആഹ് കറക്റ്റ്ന് വേവും ആഹ് വിസില് മൊത്തം പോയെന് ശേഷം ഉള്ളോട്ട് എട്ക്ക പറ്റ നമ്മള് പെട്ടന്ന് ഇണ്ടല്ലോ ഒരു വിസില് പോവാൻ വാണ്ടി ഞമ്മൾ ഒരു പൊന്തിച്ച്‌ കൊടുക്കലും പെട്ടെന്ന് നോക്കലും അഹ് പറ്റില്ല അയ്ന്റെ ഫുള്ള് അതും പോയിട്ട് ശേഷോള്ളൂ തോറക്കാൻ പറ്റ
കറക്റ്റ് ആവൂല
ആഹ് കറക്റ്റാവും
ഇഞ്പ്പൊ എന്തായാലും അങ്ങനെന്നും ഇണ്ടാ‌ക്കി നോക്കണം അത് എളുപ്പാന്ന് എല്ലാരും പറയും
അല്ലാരും പറഞ് എളുപ്പണേ
അതെ അതെ ഞാനത് ഇപ്രാവശ്യം പരീക്ഷ കേട്ടില്ല
ഇഞ് ഒന്ന്ല്ലെങ്കി ഞമ്മള്ങ്ങനെ അല്ലെങ്കി അടുപ്പ തന്നെ നമ്മള് ചോറൊക്കെ വേവിച്ചിട്ട് ഇങ്ങനെ ഊറ്റൂലെ ഒരു പകുതി മു കാല് വേവായാല് ഒരു പ പകുതി വേവായിട്ട് അങ്ങനെ ഊറ്റി വെച്ചിട്ടും പിന്നെ ഈ കുക്കറിൽ വേവിച്ച എറച്ചിയുടെ മോവ് മുഗൾക്കി ആഹ് വേവിച്ച് വെച്ച അരി എന്താണ് ചോറിട്ടിട്ട് ഒരു വിസിലടിപ്പിച്ചാലും അങ്ങനെയാങ് കൊഴപ്പല്ല
ഓഹ് ഓഹ് ഓഹ്
ഞമ്മള് ഊറ്റി ഇട്ണ അങ്ങനെയും കൊഴപ്പില്ല ഇഞ്ഞിപ്പ ചെലോർക്കുണ്ടല്ലോ ഈ കുക്കറില് വെള്ള തില് വെച്ചാല് ഇങ്ങട്ട് ഇതാവോന്നുണ്ടൊരു
ഉം ഉം
ആഹ് അങ്ങനേം കൊഴപ്പില്ല
കൊഴപ്പയില്ല ഉം ഞാന് കൂടുതലും അല്ലാതെയാ വെ ക്കണതേ അപ്പം അത് കൊറച്ച് സമയെടുക്കും ഇതാവും പെട്ടെന്ന് ആവുവല്ലോ
പെട്ടെന്നാവും ആഹ് നമുക്ക് വേറെ പണിയോടും നോക്കി കുക്കറിലിട്ട് കഴിഞ്ഞാൽ ഞമ്മളെ വേറെ മറ്റേതിങ്ങനെ അതിങ്ങനെ അണ കൊണ്ടിരിക്കുമ്പ ഭയങ്കര റിസ്കല്ലെ
ഇവിടെ മക്കൾക്കൊക്കെ ബിരിയാണി മന്തി ഇതൊക്കെ തന്നെ സാധാ ചോറിനോടൊന്നും തീരെ താല്പര്യേ ഇല്ല ഉം
അത് കൂട്ടി പിടിച്ചെ കുഞ്ഞുങ്ങക്കൊക്കെ
ആഹ് ഞ്ഞിപ്പോ അത് ചിക്കനോ ബീഫോ അങ്ങനൊന്നും വേണന്നില്ല എന്നാൽ കോഴിമുട്ട ഇട്ടിട്ട് ബിരിയാണി വെച്ചാലും ഓൽക്ക് കൊഴപ്പയില്ല
അതേല്ലേ
അങ്ങിനെ മക്കള് പിന്നെ ബീഫ് കൂട്ടൂലട്ടോ ചി ചിക്കൻ മാത്രേള്ളൂ കൂട്ട ഇവട്ത്തെ മക്കള് ഞാനും അങ്ങനെ തന്നെയാണ് ബീഫ് കൂട്ടൂല
അതാ അഅതെന്തു പറ്റി
ഇൻക്കങ്ങനെ ബീഫ് ഇല്ല ഇൻക്കിഷ്ടല്ല ബീഫിനോട്
ആഹ് ആഹ് ആഹ് ചെലരു ചിക്കൻ ങ്ങളെ ഉമ്മ ചിക്കൻ കഴിക്കത്തില്ലാരുന്നു ചെലവര്ക്ക് ചെലെ ഇഷ്ടങ്ങളാ ചിക്കൻ മാത്രം കഴിക്കത്തില്ല കഴിക്കും
ഇബടെ പെരുന്നാളൊ ക്കായാല് നല്ല എറച്ചി കിട്ടും അവിടൊക്കെ ഇങ്ങനെ ബലി പെരുന്നാ ക്കൊരറവില്ലേ ഒളുഹിയത്ത്
ഉം ഇല്ലെടാ ഇവിടൊക്കെ ഭയങ്കര പാടാ അങ്ങനെ ആഹ് നമുക്ക് ഒരു പൊതിപോലും കിട്ടാന് വല്ല്യ പാടാ
ഇവടെ ആറ് ഏഴ് കിലോം കിട്ടും ഓരോ വീട്ടിക്ക്
ഓഹ് ഉം ഉം
പത്ത് ആഹ് പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെണ്ടാവും ഞമ്മളെ പള്ളില് ഉം പോത്തിനെ അറക്കാ
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പങ്ങനെ അതൊക്കെ ബീഫോക്കെ കിട്ടും ബീഫ് കിട്ടിയാലും ഫ്രിഡ്ജിലങ്ങനെ സ്റ്റോക്ക്ണ്ടാവ ചെയ്യാ ഇവര് ഇക്കാക്ക വന്നാലേ ഒള്ളൂ തിന്നിട്ട് കഴിയാ
ഉം ഇവടെ വേറെ ആരെ കൈയ്യിലെടുത്ത് കൊടുക്കും
ആഹ് മക്കളൊന്നും കഴിക്കൂലല്ലോ അപ്പൊ അത് കാരണേ ഞ്ഞി അവർക്ക് ബീഫ് വെച്ചാലും ബീഫ് കൂട്ടൂല അതിത്തെ കറിണ്ടാവല്ലോ കറി മാത്രം കഴിക്ക
ആഹ്
ഞ്ഞി ചിക്കന് വെച്ചാലും ചിക്കൻ വെച്ചിക്കണെങ്കിലും കറി മാത്രാട്ടോ ചിക്കൻ പൊരിക്കണം എന്നാലുള്ളവര് കഴിക്ക
ചിക്കൻ ഭയങ്കര ഇഷ്ടാല്ലേ
ആഹ് ചിക്കൻ ഭയങ്കര ഇഷ്ടാണ്
ഉം
ഇനിയിപ്പോ ഒരു കഷ്ണം ചിക്കണ്ടെങ്കിലും അവര് ചോറ് കൊടുത്ത കഴിക്കും ആഹ് അങ്ങനെ ആഹ് ചിക്കൻ വാണം ചിക്കൻ എപ്പഴും ഫ്രിഡ്ജില് സ്റ്റോക്ക് വേണം
ആഹ് അത് ഈ ചിക്കൻ എപ്പഴും എന്ന കഴിച്ചൂടെന്നും പറയണ കേക്കാ
ആഹ് അത് നന്നല്ലേ ഇപ്പ എങ്ങനെ കൊത്തി വെച്ചിട്ടൊക്കെല്ല ഇതൊക്കെല്ലേ പെട്ടെന്ന് വളരാൻ വാണ്ടിട്ടുള്ളതൊക്കെ
ആന്ന്‌ അതോണ്ട് അതും ഒരു പേടിയ ഹോർമോൺ ഉം ഹോർമോൺ വ്യതിയാനക്കെ ഉണ്ടാവും അങ്ങനെ
പിന്നെ ആഹ് ന്റെ അനിയത്തിന്റെ വീട്ടിലുണ്ട ഈ കോഴിഫാമു എങ്ങനെ കോഴികളെ വളർത്തൂല്ലേ ചെറിയ കോഴികളെ കൊടന്നിട്ട് വളർത്തിയിട്ട് വലുതായിട്ട് നമ്മള ഇങ്ങനെയൊക്കെ കയറ്റി ഇടല്ല കടകൾക്കൊക്കെ അങ്ങനെ അവരു വീട്ടന്നൊക്കെ കൊണ്ടന്നേരും
ഓ ഓ ഓ
കോഴികളെ കുറെേ കോഴികളെ കൊടുന്നിട്ട് ഇങ്ങനൊയിട്ട വലുതായിട്ട് പിടിക്കുന്ന സമയത്തൊക്കെ രണ്ട് മൂന്നരം കോഴി അവൾ വ ടിറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നേരും ഞങ്ങളഅടുത്തണഅവരുടെ വീടെ ആഹ് അപ്പ അങ്ങനെയൊക്കെ കൊണ്ടുവന്നേരും.
നമുക്ക് ലാഭമാണ് അതേ കടെ കൊടുക്കുന്ന പൈസക്ക് തന്നെയാണ് ദേ
ആഹ് അവര് ഓ അല്ലോ അനിയത്തി ആവുമ്പോ പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ടല്ല അവര് വെറുതെ തരും
അനിയത്തിയായിരുന്നേ
ആഹ് അനിയത്തിയുടെ വീട്ടില് അനിയതിയുടെ ഹസ്ബന്റ് അതൊക്കെ ചെയ്യേ
ആഹ് ആഹ്
അപ്പൊ അങ്ങനെക്കെ
ഏക്ക
ഉം
പിന്നെ ഈ പൊരിക്കുന്നത് പിന്നെ എന്നത എന്തെിലും വെറൈറ്റി ചെയ്യാറുണ്ടോ?
വെററ്റിവേറെ എന്താ പിന്നെ അതൊക്കെ തന്നെ പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട ഓരോ ചെറ ചെറിയ ഓരോ ഈ വൈകുന്നേരത്തെ സ്ന സ്കള് അങ്ങനെയൊക്കെ ണ്ടാക്കും
അതല്ലടാ ഈ ചിക്കൻ പൊരിക്കത്തില്ലേ അപ്പം നമ്മളീ കടയിൽന്ന് കിട്ട നടക്കുന്ന നല്ല കൃസ്പ്പയായിട്ട് അങ്ങനെ ചെയ്യാൻ അറിയോ?
കടയിൽന്ന് കിട്ടണ പോക്ക് എങ്ങനെ?
ആ നല്ല നല്ല മൊരിഞ്ഞിട്ട് നല്ലരു ആ ആഹ്
അത് ഞമ്മളി ഈ കുക്കറിൽ ഒന്ന്‌ ഇങ്ങട്ട് വിസി ച അടിപ്പിച്ചതിന് ശേഷം പിന്നെ ആ ചട്ടിയിട്ടിട്ടിട്ട ഇങ്ങനെ അങ്ങടും ഇങ്ങടും മറിച്ചിട്ടിട്ട് ഇങ്ങനെ ശരിയാകുമ്പോൾ അത് നമ്മള് കടയിന്ന്‌ നിന്ന് വേടിച്ചത് വരോ
വരും ഉം ഉം
ആ മസാല കടന്നിട്ട് ഇങ്ങനെ കുക്കറിൽ എന്തായാലും നമ്മള് തുള്ളി വെള്ളം വെച്ചിട്ടില്ലെങ്കിൽ അതിലോട് വന്ന കഴിഞ്ഞ ഒരു തുള്ളി മസാല പോലെ വള്ളാവൂലേ എണ്ണം കൂടി ആകുമ്പോ അതിങ്ങനെ ചട്ടി ഇട്ടിട്ടു ഇങ്ങനെ ഇതാക്കുമ്പോ
വെരുല്ലേ
ആഹ് വെരും വെരും
ഉം അപ്പൊ ശരിയെടാ ഞാൻ പിന്നെ വിളിക്കാ
ഓക്കെ